കേക്കാമോ
ആ കേക്കുന്നൊണ്ട്.
ആ എന്തൊണ്ട് വിശേഷം.
സുഖായിട്ടുപോണു നിങ്ങടെ വിശേഷെന്താ
ആ സുഖായിട്ടിരിക്കണു ആ മഴയെക്കൊണ്ടോ
ഓ നല്ല മഴേന്ന്.
അതെ അതെ ഇന്ന് ഇവിടേം അതെ നല്ല മഴയാ പ്പേ ആഹ്
മക്കള് സ്കൂളീ പോണ നേരത്താണ് നല്ല മഴ
ആ അതെ അതെ ഏട്ടൻ ഇന്ന് ആ കുട്ടീനെ സ്കൂളി കൊണ്ടൊന്ന് ബെസ്സിലാക്കാൻ ബെസ്സ് വന്നൂ. ആക്കി അപ്പത്തന്നങ്ങ് വെല്ല്യ മഴയങ്ങ് പെയ്തു അയ്ന് മുന്നേയൊണ്ടായിരുന്നു.
ആഹ്. ഇന്ന് രാവിലേ മഴയാണ് പക്ഷെ ഇന്നലെ രാവിലെ പെയ്താണ്ട് പിന്നെ കൊഴപ്പൊന്നില്ലായിരുന്നു.
ഓ
എന്തപ്പോ
ഇന്നാണെങ്കി പരിസ്ഥിതി ദിനൂ ആണ് ഭയങ്കര ഏഹ് കുട്ടികൾക്കിങ്ങനെ ചാർട്ടൊക്കെ ചെയ്ത് കൊടുക്കാൻ പറഞ്ഞായിര്ന്നേ അപ്പൊ ഞാനാണെങ്കി അവന് കിജെയിലാണ് അപ്പൊ ഞാനാണെങ്കി ചാർ ട്ടിലൊക്കെ ഇന്നലെ അവനെ ഇരുത്തി ആഹ് വരച്ച് കൊടുത്ത് പറഞ്ഞ് കൊടു ത്തു കളറൊക്കെ ചെയ്യിപ്പിക്കാൻ വേണ്ടി പറഞ്ഞൊക്കെ കൊടുത്ത് ചെയ്ത് ഇന്ന് വിട്ടതാ പക്ഷെ ചാർട്ട് എനിക്കറിയില്ല അവിടെത്തുമ്പഴത്തേക്ക് ഏത് രീതി സ്ഥിതിയാവൂന്ന്
ആഹ് ആഹ്.
ആഹ് അത് നനയോ നനയോന്നുള്ളൊരു ഇത്ണ്ട്.
ആഹ്.
ആഹ് അവ്ടെ കുട്ടികൾക്ക് പരിസ്ഥിതി ദിനായിട്ടൊര് പ്രോഗ്രാമൊന്നും ഉണ്ടായിര്ന്നില്ലാ?
പ്രോഗ്രാമൊക്കെണ്ട് എന്തോ തെയ്കള് കൊണ്ടോരാൻ പറഞ്ഞ്ണ് പിന്നെ ഏഹ് മണ്ണ് കൊണ്ടോരാൻ പറ്ഞ്ഞ്ണ് പിന്നെങ്ങനെ ഇതേമാരി പ്ലക്കാടും ചാർട്ടൊക്കെ കൊണ്ട് പോയിന്
ആഹ് ഞങ്ങ ഇവിടെ കുട്ടീടെ അവ്ടന്ന് ഏഹ് എന്താണ് ഇളനീരും ഏഹ് പിന്നെ പെയിന്റിംഗ് ബ്രഷും പെയിന്റും അതൊക്കെ കൊണ്ടോവാൻ പറഞ്ഞായിരുന്നു എന്തിനാണെന്ന് എനിക്ക് എനിക്ക് തോന്നുന്നു ചെലപ്പോ ഇനി അതിനാത്ത് അത് ഇളനീര് എട് ത്ത് അത് കുടിച്ചിട്ട് അതിനകത്ത് തന്നെ ചെടികൾ നട്ട് വെക്കാനുള്ളൊരു ഇതായിരിക്കാം ആഹ് അങ്ങനെ കൊണ്ടോവാൻ പറഞ്ഞ്ണ് ചെടികളൊക്കെ കൊണ്ടകാന് കുഞ്ഞു മക്കളല്ലേ അവരെ കൊണ്ട് ഇപ്പോ ആഹ് പറ്റൂലല്ലോ? അതും കൊണ്ടോവാൻ പറഞ്ഞിട്ടുണ്ട് പണ്ടൊക്കെ നല്ല നമുക്ക് ചെടി തരുവായിരുന്നു
ആഹ് നമ്മള് പഠിച്ചിന്നെ കാലത്ത് അങ്ങനായിരുന്നു തേക്കിന്റെ തൈയ്
അതെ അതെ മഹാഗണി
മഹാഗണി ഇപ്പഴുംണ്ട് അതൊക്കെ കുഴിച്ചിട്ടതൊക്കെ
അതെ അതെ പേരക്ക അങ്ങനെ സ സീതപ്പഴം എന്റെ വീട്ടില് ഇപ്പഴും ഒണ്ട് ഞാൻ കൊണ്ടുവന്നൊരു സീ ത സീതപ്പഴം ഇല്ലേ അതിന്റെ തൈ ഇപ്പഴും ഒണ്ട് അതിനകത്ത് ഇണ്ടായിരുന്നു ഇണ്ടായിട്ട് കായൊക്കെണ്ടായി നല്ല വല്യ കായിക്കെണ്ടായി എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു ഞാൻ കൊണ്ടുവന്ന് നട്ടതാണ് ഞാൻ നട്ടതാണെന്നുള്ളത് പക്ഷെ നമ്മള് ഈ സീതപ്പഴവൊക്കെ നമ്മടെ നാട്ടിലൊക്കെ ഇണ്ടാവൂന്ന് അറിഞ്ഞത് ആ സമയത്താ മുമ്പൊക്കെ നമ്മള് ഈ കസ്റ്റാഡ് ആപ്പിള്ന്നും പറഞ്ഞുള്ള കടേ പോയി വാങ്ങിക്കും നല്ല വെലയും ആണ് അതിന് ആഹ് ഫസ്റ്റ് ടൈം ആ കായി ഇണ്ടായിരുന്നപ്പൊ ആകെ രണ്ട് കായേണ് അതിനകത്ത് ഇണ്ടായൊള്ളു
ആഹ്
അതും നല്ല വല്ല്യ കായ പക്ഷെ അത് കഴിഞ്ഞിട്ടുള്ള വർഷ ആയപ്പഴത്തേക്കും വല്ല്യ കായ മാതിരിത്തെ കൊറേ എണ്ണം ആർത്തൊലച്ച്ണ്ടായി അതിനകത്ത് കൊറേ ഇണ്ടായിരുന്നു ഞങ്ങക്ക് പിന്നെ പിന്നെ കഴിച്ച കഴിച്ച് പിന്നെ അതിനൊരു വെലയില്ലാണ്ട് ആയിപ്പോയി ഇപ്പം മരം അവിടെയുണ്ട് ഏഹ് പക്ഷെ ഇപ്പൊ ഒള്ള കായിക്കെക്കെ ഒരു ഫലഭൂ ഷ്ട്ടത കൊറവ് ചെറിയ കായിക്കാണ് വരുന്നത് ആഹ് അങ്ങനെ പിന്നെ ആഹ്. വേറെ നമ്മുടെ ഈ മഴയത്തിനിയിപ്പോ എന്താഘോഷായിരിക്കുംന്ന് പറയാൻ പ റ്റൂല്ല. പരിസ്ഥിതിമായിട്ട്.
ഗ്രൗണ്ടില് എറങ്ങാൻ വരെ വെയ്യാത്ത അവസ്ഥയാണല്ലോ ഇപ്പന്ന്.
അതെ അതെ ഇനി ക്ലാസ്സില് ഇരുന്ന് എന്തെങ്കിലും ക്ലാസ്സുകളോ, അല്ലെങ്കി എന്തെങ്കിലും പറ പറയൊക്കെ ആയിരിക്കും ചെ
ആ അങ്ങനാവും.
ഉം
ഏതായാലും മയം നല്ലോം കൂടിക്ക്ണ്.
അതെ അതെ. ഇനിയിപ്പം മഴയായിരിക്കും. ഞാൻ വിചാരിച്ചത്. സ്കൂള് തൊറക്കുമ്പം മഴയാവും എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. സ്കൂൾ തൊറക്കുമ്പം. നമ്മള് സാധാരണ കഴിഞ്ഞ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ അങ്ങനെയ ആയിരുന്നല്ലൊ. സ്കൂള് തൊറന്ന മഴ. അന്നിട്ട് പിന്നെ ക്ലാസ്സൊക്കെ മാറ്റി വെക്കലും.
ആഹ്. അങ്ങനെ തൊറന്ന ഉടനെ അങ്ങനെ തന്നെയായിരുന്നു.
അതെ. അതെ. ഇപ്പൊ പക്ഷെ മഴ പെയ്യ കുറച്ചും കൂടി. വൈക്യ വന്നെ പക്ഷെ നമ്മ ക്ക്യ് ഇപ്പോ മഴ വൈകി വരുമ്പ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മുടെ പ്രളയോണ ട്ടോ.
ആഹ്
അതും ഇതേപോലെ ഒരു വൈയി കി വന്ന മഴയേരുന്നു. ഒപ്പം വന്നു അങ്ങനെ അങ്ങനെയിരുന്നു. എനിക്ക് ഇപ്പഴും ഓർമ്മയുണ്ട്. ആഗസ്റ്റ് പതിനഞ്ചിനാണെന്ന് ഹ് വെള്ളൊക്കെ പാഞ്ഞ് ഞങ്ങളുടെ ഞങ്ങളുടെ ഒക്കെ ഏറ്റയിലൊക്കെ വെള്ളക്കെ.. ക്കെ പാഞ്ഞ് വന്നത് ഒരു ആഗസ്റ്റ് പതിനഞ്ചിനാണ്.
ഏ
അതെ അതെ.
ആ ആ അവിടെമയ പെയ്ത് ബുദ്ധിമുട്ടുണ്ട് വെള്ളത്തിന് വെള്ളം കേർ
വെള്ളം ഇല്ലല്ല. ഇപ്പൊ ഞാൻ ഹസ്ബൻന്റെ വീടിന്റെ അവിടെ പ്രശ്നൊ. ന്നുല്ല ആഹ് എന്റെ സ്വന്തം വീടിന്റെ അവിടെ മഴ പെയ്തു കഴിഞ്ഞാ കുറച്ച് എന്റെ വീട്ടില് പ്രശ്നല്ല പക്ഷെ ഞങ്ങളുടെ.. കുറച്ച് മാറിയുള്ള സ്ഥലങ്ങളിലൊക്കെ വെള്ളം കേറും.
ആഹ്
പുഴയുടെ അടുത്തുള്ള വീടുകളിലൊക്കെ
ആ അപ്പൊ വീട്ടിൽ കേയറുമ്പോക്കെ സാധനങ്ങളൊക്കെ ഇതാവൂലേ?
ആഹ് അത് അങ്ങനെ. ഇപ്പൊ എന്റെ വീട്ടിലൊന്നും പ്രശ്നല്ല അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ അവരാ ആ സമയാകുമ്പഴത്തേക്ക് മാറും. മഴയൊക്കെ കൂടുമ്പഴ്ത്തേക്ക് മാറി താമസം തൊടങ്ങും അങ്ങനെ. ഇപ്പം ആ അതെ അതെ പാഠങ്ങള് പാടങ്ങളുടെ അടുക്കൊക്കെ. വീട് വെച്ച് വീട് വര വെക്കുന്നവർക്കൊക്കെ അത് ബുദ്ധിമുട്ടാ.
ആഹ്
ഓ ഓ വെള്ളം അങ്ങെ നറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാല് പിന്നെ മെ പെലും അവിടെ ആ അങ്ങനുള്ള പരിസരങ്ങളിലൊക്കെ വെള്ളം കേറി. നമ്മളിപ്പോ എന്തൊക്കെ പറഞ്ഞാലും എന്തൊക്കെ ചെയ്താലും ഒരു രക്ഷയില്ല എന്താ. നമ്മള് അവര്ടെ അല്ലെങ്കിൽ പുഴ ഒഴുകുന്ന സ്ഥലങ്ങളിലും പാടങ്ങളും ഒക്കെ നിക നമ്മള് മഴയെക്ക്ണ്. നമ്മളല്ലെ വീടും മറ്റെ ഇതൊക്കെ ചെയ്യുന്നത്.
ഉം ഉം
നിങ്ങളടെ അവിട്യാെക്കെ വെള്ളത്തിന്റെ ഇതുണ്ടോ?
അങ്ങതെ ബുദ്ധിമുട്ടാ പുറത്തിറങ്ങാൻ വയ്യാന്ന അവസ്ഥയുള്ള മയോണ്ട്ല്ലാത്ത വെള്ളം കേറ അങ്ങത്തെ ബുദ്ധിമുട്ടൊന്നുല്ല
ആഹ് ആഹ് ആഹ്
അതൊക്കെണ്ടകുമ്പളാണ് ബുദ്ധമുട്ട് മഴ വരുമ്പോത്തിന് പേടി വെര
അതെ അതെ അതെ അതുപോലെ തന്നെ മലയോര പ്രദേശങ്ങളിലുള്ളവരും മഴ വ വന്ന കഴിഞ്ഞാൽ ഉൾപൊട്ടും അത് നമ്മള് മനുഷ്യന്മാര് തന്നെയാ കാരണം. ഈ നമ്മള് മരങ്ങളും വെട്ടി ആ പ്രകൃതിനെ ഇങ്ങനെ നശിപ്പിച്ച് ക്കൊണ്ടിരിക്കുവല്ലേ
ആഹ്
പ്രകം പ്രകൃതി ദുരന്തങ്ങൾക്കൊക്കെ കാരണം നമ്മൾ മനുഷ്യന്മാര് തന്നെയാ നമ്മൾ. ചെയ്യുന്ന പ്രവൃത്തിയാണ് അതൊരു ഈ പറഞ്ഞ പോലെ ഏഹ് പ്രകൃതി ദുരന്തങ്ങളായിട്ട് നമ്മളെ തന്നെ നശിപ്പിക്കാൻ വരുന്നത്..
ആഹ്
ഈ കഴിഞ്ഞ നമ്മുടെ വയനാട് ദുരന്തൊക്ക അങ്ങനെയല്ലേ എത്ര ആ അതെ അതെ എത്ര പേരാണ് മരിച്ചത്
ഇത്ര ആൾക്കാരനി കിട്ടാണ്ട് നിങ്ങൾ അവിടെ പോയിരുന്നോ കാണാന്?
ഇല്ല ഇല്ല ഞാൻ ഇതുവരെയും പോയിട്ടില്ല നമ്മളിങ്ങനെ ന്യൂസിലൊക്കെ കാണും പിന്നെ അതൊക്കെ കാണ ബ്ലോഗർമാരൊക്കെ പോയി മെസ്സേജ് ചെയ്യുന്നു അത് കാണുമ്പോ നമുക്ക് എന്തോ..
പിള്ളേര് വിഷമം പാവം
ചില ചില ചില ജീവിതങ്ങളും ചില ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഒ ഒറ്റ. അങ്കങ്ങൾ പോലും ഇല്ലാതെ മരിച്ചതും ഇനി ഒരാള് വിട്ടു പോകുന്നതും ഒക്കെ കാണുമ്പോ നമുക്ക് ഭയങ്കര വിഷമം തോന്നും
ഉം ഒരമ്മന്റെയും അച്ഛന്റെ മൂന്ന് മക്കള് പോയത് എന്തിന ആ ഒരു ജീവിതം തന്നെയാണ് പിന്നെത്തെ
ആഹ് ആഹ് അവരിനിയുള്ള ജീവിതം മുഴുവനും അത് ഓർത്ത് ഓർത്ത് ജീവിക്കുള്ളൂ
ഒന്നു പോയാലും ഒക്കെ സങ്കടം തന്നെയാണ്, എന്നാലും ആഹ്
അതെ, അതൊക്കെ ഭയങ്കര ഒരുത് ദുരന്തമായിരുന്നു.
ആഹ് ഇനിയൊന്നും അങ്ങനെ ഒരു ദുരന്തം വരാതിരിക്കട്ടെ.
അതെ അതെ നമുക്ക് ഓ ആ എല്ലാ, ആ പ്രളയം കഴിഞ്ഞതിന് ശേഷം പിന്നെ അങ്ങോട്ട് ഏഹ് ഇങ്ങനെയൊക്കെ തന്നെയാണ് നമ്മുടെ നാട്ടില്
ആഹ്
പക്ഷേ ചെറുത് ചെറുതായിട്ട് പോകുന്നത്. ഇത്, ഇത് ഭയങ്കര വലിയ ഒരു ദുരന്തായി. ആ ഒട്ടും പ്രതീക്ഷിക്കാതെ അതെ അതെ ഓഹ് ഓഹ് പാചകമൊക്കെ കഴിഞ്ഞോ
ഓഹ് കഴിഞ്ഞു
കഴിഞ്ഞു. ആ ഇന്നെന്താ സ്പെഷ്യൽ അപ്പൊ. ആഹ്
നാളെ നാത്തൂന്റെ മോളെ കല്യാണമാണ്. അപ്പൊ ഇന്ന് രാത്രി അങ്ങോട്ട് പോവും
ഓഹ്
മക്കള് വന്നാല്
ആഹ് മക്കളൊക്കെ വെല്യ ക്ലാസ്സിലാ പഠിക്കുന്നെ എന്താ.
വല്ല്യ മോള് ഏഴാം ക്ലാസ്സില് ചെർത് രണ്ടാം ക്ലാസ്സില്.
ഓ ഹ് എന്റെ ക് കുഞ്കുട്ടികളാ ഇല്ലല്ല രണ്ട് രണ്ടാ ഓ ഒരാള് പഠിക്ക്‌ണ ആളൊള്ളൂ മറ്റേത് ചെറ്താണ്.
അ ആ ഓ
അ കുട്ടികളെ വെച്ചിട്ട് ഒരു കാര്യം ചെയ്യല് നടക്കൂല.
ആഹ്
ആ ഇതിപ്പരാവിലെ എല്ലാം കഴിഞ്ഞു അവൻ മോൻ സ്കൂളിൽ പോകുന്നോണ്ട് അവൻ ആ ഫസ്റ്റ്- എൽ കെ ജി പോവുന്നേ.
ആ ബുദ്ധിമുട്ട്ണ്ടാ പ്രയാസ്ണ്ടാ?
അവൻ അവന് ബുദ്ധിമുട്ടില്ല പിനെ ന്നമ്മ്ള് രാ അവൻ നല്ല ഈ പറഞ്ഞ പോലെ സന്തോശ്ത്തോടുകൂടി രാവിലെ എഴ്‌ന്നേൽ- ക്കും വേഗം റെഡിയാവും പോകും. വേറെ ബുദ്ധിമുട്ടുകളൊന്നുംല്ല ഇതുവെരേം.
അ ആ
ആ പിനെ ഹസ്ബൻഡ് ഹെൽപ്പെയ്യും. ന്നമ്മള് ന്നേർത്തെ എഴുന്നേൽക്കണ്ട വരും ഒരു നാല് മണി നാലെര ആ സമയത്ത് എണിക്കേണ്ട വെരും. ഇത്രയും നാളും അങ്ങനെ ന്നമ്ക്ക് ആ കൊച്ചിന് ഏഴെരെക്കെ ആവുമ്പഴ്‌ത്തേക്കും പോണം. അപ്പൊ നമ്മള് വീട്ടിലെരാവിലെ എ മൂന്നരൊക്കെ ആവുമ്പഴ്‌ത്തേക്കും വരും.
അപ്പൊ എപ്പഴാ ക്ലാസ് തൊടങ്ങാ
എട്ട് മണി കഴിഞ്ഞിട്ട്.
ഒ ഓ
ആ ഒരു കണക്കിന് അത് നല്ലതാണ് കാരണം കുട്ടികൾക്ക്. ഇങ്ങെനെ, ഇങ്ങനെ എന്താ. ഇങ്ങനെ ഉച്ച കഴിഞ്ഞയ്യുമ്പൊ നമുക്ക് ഈ ചോറൊക്കെ കഴിച്ചയ്ഞ് ഭയങ്കരൊ രു മന്ദത അല്ലേ പഠിക്കാൻ. അല്ലേ ആഹ് അപ്പൊ ആ ക്ഷീണോം അപ്പഅത് കൊറവ് സമയം കിട്ട്- കിട്ടുന്നത് അത് അതൊക്കെ നല്ലതാ പിനെ വന്ന് കഴിഞ്ഞാലും അവർക്ക് സ് ടൈം കിട്ടും. കളിക്കാനും പഠിക്കാനും ഒക്കെ ടൈം കിട്ടും ഒരു മൂന്ന് മണിക്ക് മൂന്ന് മൂന്ന്മണി നാലുമണിക്ക് ഏ ഒക്കെ റെഡിയായി കഴിഞ്ഞാല് കൊറച്ച് ന്നേരം കളിക്കാം. അതുകഴിഞ്ഞിട്ട് പിന്നെ പഠിക്കാം വേഗം ഫുഡ്കഴിച്ച് ഒരു ഒമ്പതു മണിയാവുമ്പഴ്‌ ത്തേക്കും കേറി- കെടന്നൊറങ്ങാം.
ആഹ്
ഇനിയങ്ങനെ ശീലിപ്പിക്കെ ശീലിപ്പിച്ചോണ്ടിരിക്കുവാണ് ഒമ്പതു മണിക്ക് ന്നേർത്തൊക്കെ വൈകിഉറങ്ങിയിരുന്ന ആൾ- ആളാണ് ഇപ്പൊ ഒരു ഒമ്പതുമണിയാവുമ്പോ കെടക്കാറുള്ളൊരു പരിവാക്കിയിട്ട്ണ്ട്.
ആ ഹ് ഹ് ഹ്
ഇപ്പയെല്ലാ ദിവസവും നേരത്തെ എഴ്ന്നേൽക്കുന്നതു കൊണ്ട് ആ കറക്റ്റ് ടൈമി- മിലങ് ഒറങ്ങി-
ഒറങ്ങും ചെയ്യും ഉം
ഉം അവനൊറങ്ങുന്നതു കൊണ്ട് ചെറിയ കുട്ടിയും ന്നേരെത്തെകെടന്നുറങ്ങും.
ഓ
അതുകൊണ്ട് ഞ എനിക്കും ന്നേർത്തെ കെടന്നുറങ്ങാൻ പറ്റും. അപ്പോ ആഹ് ഇപ്പോ ഉള്ള റൊട്ടീൻ നല്ല കറക്റ്റായിട്ടു പോകുന്നെണ്ട്
ആഹ് അ
ആഹ് എങ്കില് ഓക്കെ ഞാൻ വിളിക്കാട്ടോ
ആഹ് ഓക്കേന്നാ